കണ്ടാ?
ആഹ് ഇണ്ട് കേക്ക്ണ് ണ്ട്.
ആഹ് ആഹ് ആഹ്. എന്തായി പണികളൊക്കെ കഴിഞ്ഞോ?
ആഹ് കൊറെയൊക്കെ ഒതുക്കി. ആഹ് മഴണ്ടോ?
ഇപ്പൊ മഴ പെയ്യണില്ല ഇപ്പ, ഒരു മൂടിക്കെട്ടൊക്കെ പോലെ വണ്ണ്ണ്ട്. നേരം വെള്ത്തപ്പ തൊടങ്ങി മഴയാറ്ന്ന്.
ആഹ് ഇവിടെ ഇപ്പോ മഴ പെയ്യുന്ന്ണ്ട്. കൊറച്ച് നേരായിട്ട് രാവിലെ ഇണ്ടായിരുന്നു. ഇപ്പൊന്ന് തോർച്ച ഇണ്ടായിരുന്നു.
ആഹ് നേരത്തെ ഒരു തോർച്ചണ്ടായിരുന്നു. ആഹ് ഒരു വെയിലൊക്കെ പോലെ ഇ ഉം തെളിയ്ണ്ട്. അയ്ന് തെളിയൊന്നുല്ലപ്പ. മഴ പെയ്യണോണ്ട് തെളിയണുണ്ട്. അങ്ങനെയൊക്കെ.
ആഹ് പിന്നെ ഇൻക്ക് മന്തിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരോ?
ഞാനും മന്തി അങ്ങനെ ഇണ്ടാക്കി കിറ്റ് വാങ്ങിക്കൂലേ? കിറ്റ് വാങ്ങാൻ കിട്ടൂലെ മന്തിക്കിറ്റ്, അങ്ങനെ കുക്കറി ട്ടിട്ട് ഇണ്ടാക്കിയിട്ടുള്ളൂ.
അതെ, അല്ലാതെ മന്തി മറ്റേ, എന്താ കിറ്റ് വാങ്ങാണ്ടല്ലല്ലോ?
ഫുഡ്ഡ് മത്സ
ഏഹ്, കിറ്റല്ലാണ്ട് ഇണ്ടല്ലോ നമ്മള് ലൂസായിട്ട് വാങ്ങിക്കുവല്ലോ
ആ ലൂസായിട്ട് വാങ്ങിച്ച് ഒരു ഒരു ഒരു പ്രാവശ്യം വെച്ചിട്ട്ണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ശരി ക്കങ്ങനെ ചെയ്യാം. ആഹ് ഒരു വേവ് കൊറവ് ക്കെണ്ടാർന്ന്. ഇച്ചിരി ശരിയാവാനു ഇണ്ടാർന്ന്. ഉം. കുക്കറിലിട്ട് വയ്ക്കുമ്പോ നമുക്ക് വേഗം വെന്ത് കിട്ടൂല്ല.
ഇച്ച്
ഈഹ് വെച്ചട്ടില്ല. അന്ന് ഇതേ പോണ് ബിരിയാണി പൊട്ടില് ഇമ്മള് ചിക്കനൊക്കെ ആക്കി മസാ
അയില
ശരിയായില്ലേ?
ഏഹ്?
നമ്മളാദ്യം ചിക്കനെ ക്കെ ചിക്കനൊക്കെ മസാലയൊക്കെ തൂത്ത് വെച്ച് ഫ്രിഡ്ജ് രാത്രി ഫ്രിഡ്ജില് വച്ചേക്കും.
ആഹ് ആഹ്.
ആഹ് എന്നിട്ട് നമ്മള് മറ്റേ ഷാലോ ഫ്രൈ ചെയ്തെടുക്കൂലേ, അതേപോണം ഒന്ന് ഫ്രൈ അങ്ങട് ചെയ്തെടുക്കും.
ഉം.
ആഹ് ഇന്നട്ട് നമ്മള് ഓയിലൊക്കെ ഒഴിച്ച് അരിയൊക്കെ വേവിക്കും മറ്റേ മസാലയൊക്കെ ഇട്ട്
നമ്മള് പകുതി വേവാവുമ്പ എടുത്തുങ്ങൊണ്ട് പിന്നെ ചിക്കന് ചിക്കന് താഴെ അടീല് വെച്ചും കൊണ്ട് അയ്ന്റെ മേളില് റൈസ് ഇട്ട് ഒന്ന് സിമ്മിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ശരിയ
അതെങ്ങ ല്ല. വേവ് കുറവാവണെന്താന്നോ? ഞാൻ പറീണ കേട്ട്ക്ക്‌ണോ? എന്താ ഈ മന്തിയരി ഇണ്ടല്ലോ അത് കൊറച്ച് അത് കൊറച്ച് ഹാഫ് വേവാവണ വരെ തെളപ്പിക്കണം. പകുതി വേ